അലോ ഹലോ
ആഹ് കേക്ക്ല്ലേ കേക്ക്ണില്ലാ
ആഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് ആഹ് ഇപ്പെന്താ ചായുടിയൊക്കെ കയിഞ്ഞോ ഞാന് അവിടെണ്ടാരുന്നു ഫോണ അടിച്ച്ണേട്ടാ ഞാന് വുളിച്ചന്നെ കൊറേ ആഹ്
ഉം
രാത്രിക്കേക്ക് ചോറും പരിപാടിയെ
കൊറേ ആയിലേ വിളിച്ച്ട്ട്ല്ലേ ഉം
എന്താപ്പം ഇന്നാളെ നമ്മളെ സ്കൂൾ പഠിച്ച ഇബലൊക്കെ കോഴിക്കോട് മീറ്റിംഗ് കൂ കൂടില്ലേല്ലോ ഇജ്ജ് പോയെ
ആഹ് ഇ അന്ന് ഞാൻ പോയിനി ഇജ്ജന്തേ വരാഞ്ഞ്
പിന്നെച്ച്പ്പൊ എന്തോര് ഏടോക്കൊര് സുയിപ്പ് ഇണ്ടായി ഞാൻ വെരണന്നൊക്കെ വിചാരിച്ച് അഫം നട്ന്നീലാ അപ്പന്തോ സുയിപ്പായി ഏഹ് ഏഹ് ട്ടെന്താ എപ്പളാ തൊടങ്ങീന്ന്ട്ട് എപ്പളാ അവസാന്ച്ചേ
പത്ത് മണി മുതല് നാലണിയേരെ
അത്രക്ക്ണ്ട് നേരക്കണ്ടായിനുല്ലേ ആഹ് ആഹ് ഇജ്ജ് ഫുൾടൈ മ്ന്നോ ഒക്ക കയിഞ്ഞ്ട്ടാ പോന്നേ ആഹ് ചോറും കറിയൊക്കണ്ടായിനുല്ലേ
ഉം ചായ വന്നപ്പം വള്ളണ്ടായിനീ അത് കഴിഞ്ഞ് ആഹ് ചിക്കൻ ബിരിയാണി ആഹ് വള്ളം ഇണ്ടായിനി രണ്ട് സൈസ് പിന്നെ എന്താണ്ടായിനെ പിന്നെ ബിരിയാണി ഇണ്ടായിനി സാമ്പാർ ഞ്ചോറ് ഉം ജ്യൂസ് സാമ്പാറും ചോറും വൈകുന്നേരം ചായയും സമൂസയും
ചായേ സമൂസയും കുട്ടികളെ കൊണ്ടയിനൊടീ ഇജ്ജ്
ഇല്ലേ
ഏഹ് കുട്ടികളെ പെരയിലാക്കി പോവേ
ഉം അവിടന്ന് ഓല് ഒച്ച ഇണ്ടാക്കും പറഞ്ഞണ്ട് കുട്ടികളെ നിർത്തിയില്ല
ഉം ഉം
ഇനുണ്ടല്ലോ ഇനിയുണ്ട് മീറ്റ് ഉം
ഇപ്പൊ എവിടെ ഷോർറൂ പറയണ്ടില്ലേ ശൊർണൂരല്ലേ അണേ ശൊർണുരിന്ന് നമുക്ക് ദൂരം കൂടലല്ലേ ആഹ് അയിനും പറ്റൂലാ പിന്നെ കോഴിക്കോട് തന്നെ ഉള്ളു
ആഹ് ആഹ് ഞാന് പിന്നെ അന്ന് പോയോണ്ട് ഇച്ച് പോണ്ട
ആഹ ഒരട്ടമായ മതിയാവും
ആഹ് ഒരട്ടം പോയാ മതി ഇഞ ഇഞ പോണ്ടീരട്ടോ ഇനന്നണ്ടാവുമ്പോ
വന്താ
നിർബന്ധാണോിച്ചാല് എങ്ങനെയാ റോല് അങ്ങനെ പറയും നിർബന്ധാണ് നോക്കെ എന്നാലും കുറേ ആൾക്കാാര് വരാത്തൊക്കെ ഉണ്ടാവോ എല്ലാവർക്കുംന്നേ കഴ്യൂലല്ലോ
എന്നിട്ട് എന്തൊക്കെയടജ പോണട ലീന്
ആഹ ശനിയാഴ്ച ലീവ്ൊന്നുമല്ല അപ്പൊ ലീവ് ഒന്നുമല്ല ശനിയാഴ്ച വ ശനിയഴ് സ്കൾ ഉണ്ടോ അല്ലേ ഇതിന്റെ പകരം വെള്ളിയാഴ്ചത്തന്നന്നെ
നമ്മക്ക്
പകരം എടുക്കയാണ്ന്ന്
മേലെ്പോ
കൊറെേ സ്കൂളിനുണ്ട് നിങ്ങള സ്കൂളിനൊക്കെ ഉണ്ടോ അറിയില്ലേ
ഉമ്മേ ഞാൻ ശനിയാഴ്ച ശനിയാഴ്ച രാ രാത്രി മദ്രസ്ക് കണ്ട വരാനാ കണ്ടക്കട
ആഹ ചോദോ ച്ചക്കണ്ട് ചെല്പ്പ ഇണ്ടാവും ഇ നാളെ പറീട്ടോ എതൊക്കെ
ഇന്ന് ഏതപ്പോ ദിവസം ബുധനോ പഠച്ച്ു അനെ ശ്രധ ചെയ
വ്യായമം വെള്ളിയല്ലേ അപ്പൊ വെള്ളിയാഴ്ച ഓലക്കയി വയ്ക്കാറ് നാളെ പറയാ
പറയണ്ട പറ എ
ഇവളൊക്കെ പറഞ്ഞു ശനിയാഴ്ചണ്ട്ന്ന്
അടുത്ത ശനിയാഴ്ചക്കെ എടുത്താൽ മതിയേനു എന്നപ്പോൊ അടുത്ത ശനിയാഴ്ച എന്താലും വരില ഉണ്ടാവും ഇവിട ഇവി തന്നെ കേക്കാനോ ഇപ്പ ലീവിന് പോക്പാലേ പോ പറ്റോ അന്നെ അങ്ങനെയ പറയല്ലേ
അ
മനസ്സിന് പോകാത ഇ്മ സേറിന് മെസജ്യച്ച നോക്കണം എന്നാ വെറുത്തെ അങ്ങട്ട പോണെ ചിന്തി ചൗസ് എല്ലാന്ന
ഉം ആദ്യേ ചിന്തിച്ചണ്ടാ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോളെ എ ഓർമ്മ ഒന്നല് പിന്നെ എല്ലാ സ്കൂളും ഉണ്ടറിയില്ലായിാലും ഇവിടെ
ഉണ്ടാവും ഗവൺമെന്റിന്റെല്ല ഗവൺമെന്റ് ഉണ്ടെങ്കിൽ എല്ലാം കൊടുത്തുണ്ടാവും
ആഹ
നമ്മക്ക് കൂടെ സമാ മമ്മക്ക് കൂടെ സമാ സമാധാന അല്ലെങ്കിലെ ഒരാള ഇവിടെ ഇന്നോടെ നിന്നോടെ അ നിക്കയാണ് എന്നാ പിന്നെ ഉമ്മാക്ക് ആ് ഇമ്മറിയ പലുപ്പ പോക ഏ
അന സറോണ
ഒറ്റ ഞാതഞാഞ് മെസ്സേജ് അയച്ച നോക്കണോ ീച്ചറ
ഇങ്ങട്ടെ മെസേജ അയച്ചിട്ട് ശനിയാഴ്ച ഉണ്ട്ന്ന് പറയയാണെങ്കിൽ ആ ശനിയാഴ്ച ഉണ്ട്ന്ന് പറയാണെങ്കിലേ
ആ
ഉണ്ടത് പറയുകയാണെങ്കിൽേ ഏ ഇവരൊക്കെ പോവുകവാണെങ്കിൽാ ഞാൻ നിന്നോട്ട് വിടരുന്നു പറഞ്ഞാത്
ആ അപ്പം നല്ലടയില് നമ്മള് ഹൈറ്റ് ക ചെയ്തോളൂല്ലേ
ആഹ് അതായിയും ചെയ്തു
എന്താപ്പ വ്യാഴാഴ്ച്ച സ്കൂ ആ വ്യാഴാഴ് സ്കൂളട്ആ സ്കൂളിട്ട് കാ പോകാ അന്നതിയ എവിടെത്തുമ്പത്തിന് പിന്നെരു വെള്ളിയാഴ്ച നിക്കാ അത്രയേ ഉള്ളൂ
ശനിയാഴ്ച രാവിലൊക്കെ സ്കൂൾക്ക് പോവാനാവുപോത്തിന് പോ പോന്നാണ്
മെനക്കെടണ്ട കൊണ്ടൊക്കെ പോവ വെള്ളിയാഴ്ച രാത്രി ആഹ് അത്രേ ഉള്ളു
എന്നാല് നമ്മള് എങ്ങനെയെങ്കിലും നമ്മെ വരക്കാകോമ്പോ പോകും
രണ്ട് ബസ്സിന് പോണം
ഏഹ്
കുട്ടികളെ വലിച്ചേറ്റി ഇങ്ങനെ പോകണ്ടെ നോമ്പോന്നറ്റാണ് നാളെ നോമ്പോ പോ വെക്കാരൻ ആ നോമ്പ്ന്നട്ട് പോവ നോന്ന്ല്ല അതാണത് പക്ഷ എന്നാലും രണ്ടീസം നിൽക്കാന്നൊക്കെ അങ്ങനെ വിചാരിച്ച നിന്ന അത് പൊരീസ ആവും പസപ്പളിച്ചാലേ അങ്ങട്ട അങ്ങോട്ട് പോണ അധികംൾക്ക് ലണ്ടെങ്ക കട്ട നമുക്ക് ഒരു കടിയിൽരം അപ്പൊളൊന്നും പിന്നീ കൊണ്ടാവില്ലല്ലോ മാപ്പളറിയാ ഞാൻ വ ഓട്ടർസ്സ് ഇടിച്ചു വിക്കുവന്നറിയാംറ്റക്കെറ്റക്ക ഇരുന്നൂറ്പ്യ കൊട്ക്കണം ഓട്ടോറിക്ഷയ്ക്ക് ബസ്സിനാണെങ്കിൽ മുപ്പത്തഞ്ച്ർപ്യ കൊടുത്താവിടുത്തി
ഏ ആ ബസിന് പോവ ലാ
നിങ്ങോ ഓർഡർച്ച പൊഴിക്കോന്ന് തന്നെ പറിയുള്ളൂ അപ്പൊ
ഏഹ്
കുട്ടിയാക
ഏഹ്
ബസ് പോയിക്ക അതും ആ ഒന്നുംണ്ടാവില്ല ഓട്ടർഷ പോവാൻ പറയും പൈസരും തന്നെ മുപ്പത്തഞ്ച് രൂപ കൊണ്ട് അടുത്തി ഇരുപർ ഇ ഇവിടുന്ന് അങ്ങോട്ടോ വന്ന അങ്ങോട്ട് പതിനഞ്ച് റുപ്യള്ളു
ഏഹ്
ഇരുപർപ്യ മ ഞ്ചേരിക്ക്
എന്താ
എന്റെ പെരേക്ക് പോയേനെ ചോദിച്ച് ഉം ബസ്സ് അതിനൊന്നും ഇത് തോന്നൂല പിന്നെ അവിടുന്ന് ഇ
ഉം
ഏ എങ്ങനെ ഞാന് അവിടന്ന് കണ്ട
അവിടുന്ന് കണ്ട
ഞങ്ങൾ അറിവോടന്ന് ആക്കല് തന്നെയാണ് അധിക രാത്രിക്ക് പോരല്ലേ
ഉം
അവിടെ പടുക്കലല്ല ഒന്ന് കൊറച്ച് നടക്കാനുണ്ട്
ആ
ഒന്ന് കൊറച്ച് ഉം അതൊക്കെ ഇപ്പോ നടന്നീനോട് നടക്കുന്നതിന് കൊയപ്പോ ഒന്നൂല്ല ആ ഉള്ളൂ ഇത്തിരി ഇവിടെ ഇവിടെ കെട്ടിച്ചിടത്ത് പേരേടെ മുന്നെ തന്നെ പെരേടെ നേരെ മുന്നില് ഇറങ്ങണ കൂട്ട് ഇതികൂടെ നേരെ ഇങ്ങക്ക് എപ്പോഴാ കുറച്ച് ടൈമ് ഒരു മണി ഉള്ളു ബസ് ആ അങ്ങനെണ്ട്